ഓഹ്
ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം അങ്ങനെ പോകുന്നു.
ഉം ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ് കഴിച്ച്, ഇപ്പൊ കൊറച്ചൊന്ന് റസ്റ്റ് എടുക്കുന്നു. അവിടെ എന്താ പണി വർക്കൊന്നും ചെയ്യില്ല ഓൺലൈനായിട്ട് ചെറിയ രീതിയില്
ചെയ്ത് പോവുന്നുല്ലേ.
ഉം ചെയ്തു പോവുന്നു. തട്ടിം മുട്ട്യൊക്കെ ചെയ്ത് പോവുന്നു.
ആഹ് അത് ശെരി ഉം വീട്ടിലാരാള്ളത്?
വീട്ടില് ഇപ്പാരുല്ല.
ഉം
ഇപ്പൊ ഞാൻ മാത്രേ ഒള്ളൂ. എല്ലാരും ജോലിക്ക് പോയിരിക്കുന്നു.
ആഹ് അത് ശെരി ഉം മഴണ്ടോ വടെ?
ആഹ് രാവിലെ മഴയുണ്ടായിരുന്നു. ഇപ്പം കൊറച്ച് തോന്നിക്കുന്നു. ഇപ്പൊ ചെറ്തായിട്ടൊന്ന് വെയിലടിച്ചു വന്നു.
ഓഹ് അത് ശെരി കല്ലിലാണോ തിര്മ്പാറ് അതോ മെഷീന്ണ്ടോ?
ഇപ് നമ്മള് വടെ കല്ല് ഇത് അല്ലാതെ കല്ലിലാണ് കഴുകണത്.
ഓഹ് ആഹ് ആഹ്.
ഇപ്പം ഏഹ് ത് മിഷ്യൻ ഏഹ് ഒരു മിഷീൻ കൊണ്ടോന്നപ്പം
ഉ
കൊറച്ച് പഴേ മെഷീനാണ് അപ്പൊ അതില് ആണ്പ്പോ കൊറച്ച് നനച്ചോണ്ടിരിക്കുന്നത് തുണികള്
ഓഹ് മെഷീന്ണ്ടായാല് ഒണക്കി കഴിഞ്ഞാല് പെട്ടെന്നൊണങ്ങി കിട്ടൊല്ലോ പൊറത്ത്ന്ന് കാറ്റ് കൊണ്ടാല്
ഉം ഉം അതിന്ന് അത് കൊറച്ച് പഴയ മിഷീനാണ് അപ്പം അതില് ഒണക്കണ സംഭവൊക്കെ ണ്ട്. പക്ഷെ അത് വർക്കാവ് ല്ല.
ഓ തിര്മ്പലും അലക്കല് മാത്രേ നടക്കൊള്ളൂ.
ആഹ് അലക്കല് മാത്രേ ഉള്ളൂ അയ്ല് അപ്പൊ ഇഞ് പിഴിഞ്ഞ് നമ്മളതെല്ലാം ചെയ്യണം.
ആഹ് കൊറെ ടൈംമ്ട്ക്കൂ ല്ലേ.
ഉം കൊഴപ്പല്ല അമ്മള് കൊറച്ച് തുണിയാണെങ്കി ഒരഞ്ചാറ് തുണിയാണെങ്കി കൊഴപ്പല്ല. നമ്മള് പെട്ടെന്ന് പിഴിഞ്ഞെട്ത്ത്ടാം
ആഹ്
അങ്ങനെയാണ്
ആഹ് അതെ പിന്നെന്ത് എത്ര വരെ പഠിച്ചു നിങ്ങള്?
ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരടത്തും പോയില്ല പിന്നെ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ പോയി ടൈപ്പിങ്ങൊക്കെ പഠിക്കാൻ പോയി. അങ്ങനെയൊക്കെ കൊറ പിന്നെ പി എസ് സി വീട്ടിലിര്ന്ന്ന്നെ പി എസ് സി ക്ക് നോക്കുന്നു. പക്ഷെ ഒന്നും തലേ കേറില്ല കൊറേ പി എസ് സി അല്ലേ അപ്പൊ ഒരുപാട് ല്ലെ ഒരു ബുക്ക് നറച്ചുണ്ട്. ആഹ് പഠിക്കൻ കൊറേണ്ട് ഒന്നും തലേ കേറ്ന്നില്ല.
ആഹ് അതെങ്ങനെ ഓൺലൈനായിട്ടാണോ പഠിക്ക്ണ്?
അല്ല ഇവടെ ഏഹ് ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതേവരായിട്ടും തൊറന്ന് നോക്കില്ല അത് കണ്ടോടനെ തന്നെ
ആഹ്
ഇപ്പൊ അത് ഏയി പിന്നെ എക്സാം ഒന്നും പറഞ്ഞില്ല പിന്നെ
ഉം ന്നാ മോണ്ടി സോര് പഠിച്ചൂടെ?
ആഹ് മോണ്ടി സോറി നോക്കണം.
ആഹ് അത് നല്ലതാണല്ലോ ന്നാ പിന്നെ എ കെ ജി ക്ലാസുകളൊക്കെ നമുക്ക് എടുത്തൊടുക്കാന് പറ്റും.
ആഹ് ആഹ്
ഇൻക്ക് അയിനൊക്കെ താല്പര്യട്ടോ പക്ഷെ ഇവിടെ പുതിയാപ്ലക്ക് ഇഷ്ടല്ല. പുറത്ത് പോണത് പോയി ജോലി ചെയ്യണന്നും ഇഷ്ടല്ല ഓൺലൈനായിട്ട് എന്തെങ്കിലും വർക്ക് ചെറിയ വർക്കൊക്കെ ചെയ്യാന്നല്ലാണ്ട് പുറത്ത് പോയി ചെയ്യുന്നതൊന്നും ഇഷ് ട്ടമല്ല.
ആഹ് ആഹ്
അങ്ങനെയൊരു പ്രശ്
ഉം
ഉം പിന്നെന്താന്ന് ഓഹ് ഈവനിങ്ങിനെന്താഞ്ഞ്
ഇവരെങ്ങിനിന്ന് ചാ ഈവനിങ്ങിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല ചായ ഇട്ട് പിന്നെ സ്നാക്സ് ആഹ് കെട്ട് സ്നാക്സ്ന്ന് പറയുമ്പം എനിക്ക് ചായ മസ്റ്റൊന്നും അല്ല ഞാന് വല്ലപ്പോഴൊക്കെ ചായ ഉടി ക്കാറുള്ളൂ അപ്പം ആഹ് അത് അപ്പൊ ഇവിടെ അച്ഛനും അമ്മക്കൊക്കെ ചായ വേണം.
ആഹ്
ചായന്ന് വെച്ച തേയിലേ ഉള്ളൂ ഇപ്പോഴത്തെ പാലൊന്നും കൊള്ളൂല അപ്പോഴത്തേക്കും. ആഹ് പാലൊന്നും കൊള്ളില്ലാത്ത കൊണ്ട് ഞങ്ങള് ഇവിടെ തേയില ഉള്ളൊണ്ടത്
ആഹ്
അപ്പൊ വല്ല ചിപ്സൊ അങ്ങനെല്ല സ്നാക്സ് ആയിട്ട് കഴിക്കും.
ആഹ് ഓഹ്
ഉം ചിലപ്പോ നമ്മള് ഈ ചക്കയൊക്കെ ഇവിടെ ഉള്ളതോണ്ട് ഏഹ് നമ്മുടെ ചക്ക വറുക്കും ചക്ക വറുത്ത് കഴി
ഓഹ് നിങ്ങളെങ്ങനെ ചക്ക വർക്കല് അവിടെ?
ചക്ക നമ്മള് വറുക്കുന്നത് ഏഹ് ചക്ക അരിഞ്ഞിട്ടേ
ആഹ്
നീളത്തില് ചക്ക അരിഞ്ഞിട്ട് ആഹ് അത് ചക്ക അരിഞ്ഞതിന് ശേഷം ഏഹ് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടൊ ഒന്നു ഒന്ന് മിക്സ്യ്ത് വെക്കണം.
ആഹ്
മിക്സ് ചെയ്ത് വെച്ചിട്ട് ആഹ് നമ്മള് ഏഹ് സ് വെണ്ണ ഒഴിച്ച് വർത്തെടുക്കണം
വെളിച്ചെണ്ണയിലാണോ വറുക്കണത്
ആഹ് പാമോയിലായാലും വെളിച്ചെണ്ണ ആയാലും കൊഴപ്പയില്ല
ആഹ്
വെളിച്ചെണ്ണയിലാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഏഹ് പാമോയില് ആണെങ്കിൽ കൊഴപ്പയില്ല ങ്കിലും
അത് ശരി
നമ്മൾ ഞങ്ങളെവിടെ പാമോയിലാണ് എടുക്കുന്നത്
നിങ്ങളവിടെ തേങ്ങക്കെ തെങ്ങൊക്ക ഇല്ലേ? തേങ്ങ ഒക്കെയുള്ള തെങ്ങില്ലേ?
ഇവിടെ തെങ്ങ് ഇല്ല
ആ എത്ര ഇതില നിങ്ങളെ വീട് കിടക്കണത്?
ഞങ്ങള് രണ്ടു നിലയാണ്
ആ അപ്പൊ എത്ര സെന്റിലാണത് കുറഞ്ഞ സ്ഥലം ഉള്ളൂ.
ആ ഇവിടെ കുറഞ്ഞ സ്ഥലാണ്
അ അടുത്തൊക്കെ വീടുണ്ടോ?
ആ അടുത്ത് ഇവിടെന്ന് കൊറച്ച് താഴോട്ട് പോണം.
ആഹ, എങ്ങനെ അൽവാസികളൊക്കെ എങ്ങനെയാ ഉഷാറാണോ?
എന്തോ
അയൽവാസികളൊക്കെ ഉഷാറാണോ? നിങ്ങള അടുത്തുള്ള വീട്ടുകാർ ഉഷാറാണോ?
ആ ഇവിടെ അടുത്ത് വലിയച്ചന്റെ വീടാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പല്ല.
ആഹ് അഹ് ശരി ഇവിടെ അടുത്ത് തൊട്ടടുത്തടുത്ത് വീടുകളുണ്ട്. തൊട്ടടുത്ത് പറഞ്ഞാ നമ്മള് ഒരു പത്ത് പന്ത്രണ്ട് കഴിഞ്ഞാല് അങ്ങനെ അങ്ങനെ അപ്പുറപ്പറൊക്കെ അവർക്കും ഉണ്ട്. കൂടുതൽ സ്ഥലം അയിനതിനകത്ത് അവരും
ആണോ
നമ്മള് പിന്നെ ഭയങ്കര അയിവാസികൾ ഉഷാറാണ് ഇവിടുത്തെട്ടോ, ഞങ്ങളെല്ലാ എല്ലാരും കൂടെ കൂടി ചായ കുടിക്കാൻ പുറത്ത് പോകും. ഇതുപോലെ എല്ലാരും ഒരു ദിവസം ഞങ്ങൾ ഒഴിവുള്ള സമയത്തൊക്കെ വൈകുന്നേരമൊക്കെ നമ്മളെല്ലാരും കൂടും. ഔ ഭയങ്കരായിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങള് അങ്ങനെ
ആ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ആ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഞ ഞങ്ങള് കൊറച്ച് ഉള്ള ഏരിയോട്ടാണ് അപ്പഴ് ഞങ്ങളെ വീട് ഹ് കൊറച്ച് മാറിയാണ് ഇരിക്കണ് അപ്പം കൊറച്ച് സ്ഥലങ്ങളിലൂടെ ചുറ്റും ഉണ്ട്. അപ്പം നമുക്ക് താഴെയും ഒരു വിള പോലത്തെ ഒരു വിളയുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കൊറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
അ ആ
കപ്പയൊക്കെ നടാനുള്ള സ്ഥലം മുണ്ട്. അപ്പം
കൃഷിയൊക്കെ ഉണ്ടോ? കൃഷി പരിപാടിയൊക്കെ ഉണ്ടോ? എന്നിട്ട്
കൃഷിയൊന്നും ഇല്ല ചക്കണ്ട് മാങ്ങയുണ്ട് അങ്ങനെ അവടെന്ന കുറച്ച് കാര്യങ്ങള്
അ ആ
പ്രത്യേകിച്ച് ഒന്നും ഇല്ല പിന്നെ കപ്പയുണ്ടായിരുന്നു. കപ്പ ഇപ്പം പിന്നെ ഒന്നുല്ല്യ ഇപ്പം പന്നീരൊക്കെ ശല്യം കൊണ്ട് കപ്പയൊന്നും
അവിടെയുണ്ടോ പന്നിയുടെ ശല്യം നമ്മുക്ക് ഇവിടെയൊക്കെ ഉണ്ട് പന്നിയുടെ ശല്യം.
ആ ഇവിടെ എന്നും രാത്രി വരും പന്നി.
അ ആ
എന്നും രാത്രി വന്നതിന് ശേഷം
ആഹ് ഇവിടെക്ക ഉണ്ട് എന്റെ വീട്ടിലൊക്കെ പന്നികൾ വന്നിട്ട് വാഴേക്ക നശിപ്പിച്ച് കളഞ്ഞ് പിന്നെ ചേമ്പ് ചേന ഇതൊക്കെ അവര് കുത്തി പെറുക്കിടുത്ത് വലിച്ച് ഇടും.
ആഹ് ആഹ്.
ഭയങ്കര ശല്യാണ് അവര്.
ആഹ.
എന്റെ കല്യാണം കഴിച്ച വീട്ടില് കുറച്ച് കുറവാ അത്ര തന്നെ ഇല്യാ. അത് ഞാനെന്തേലൊക്കെ കുഴിച്ചിട്ടാല് അവിടെണ്ടാവും വാഴെക്കെ ഞാൻ നട്ടിട്ടുണ്ട്. വാഴക്ക് വാഴക്കൊലെക്ക. കൊറേ വഴക്കൊലെക്ക അതിനാത്ത്ന്ന് ഞങ്ങള്, ഞങ്ങള് പുറത്ത് കടെല് കൊണ്ടോയി കൊടുക് ക്കാറില്ല ഞങ്ങള് ചുറ്റും അയൽവാസികൾക്ക്. കൊറെ കൊറെശ്ശെ, കൊറെശ്ശെ കൊടുക്കും പിന്നെ കുടുംബത്തില് അങ്ങനെക്കെ കൊടുത്തിട്ട്. തീർക്കും. പിന്നെ പുതിയാപ്പളെൻ്റെ ഏട്ടന്മാരെ വീട്ടിലോട്ട് അങ്ങനെ കൊടുക്കും. എല്ലാർക്കും കൊടുത്തിട്ട് തീർക്കും. പൊറത്ത് കടകളില് കൊ കൊടുക്കാറില്ല.
ആഹ.
മറ്റേ വെണ്ണൂറൻ പൂവൻന്ന് പറയുന്ന പഴാണ് ഇവിടെള്ളത്.
ആഹ്.
അങ്ങനെക്കെയാണ് കിട്ട.
പിന്നെ വേറെന്തൊക്കെണ്ട്ന്ന് പൊറത്തോട്ട് അങ്ങനെന്നും.
ഇല്ലേ പൊറത്തോട്ടൊന്നും. പോയിട്ടില്യാ ഇനി ഇന്ന് പൊറത്തോട്ട് പോകുന്നില്ല ഇന്ന് മക്കളൊക്ക. നാലു പേരും സ്കൂളില് പോയി. ചെറിയാള്. നാലുമണിയാകുമ്പോത്തേക്കും വീട്ടിലെത്തും അപ്പോ.
ആഹ് പൊറത്തോട്ട് പൊറത്തോട്ടൊക്കെ ഫുഡൊക്കെ ഇഷ്ടാണോ പുറത്തുള്ള ഫുഡൊക്കെ.
ആഹ് ഫുഡ്ഡോക്കെ ഇഷ്ടാ പുറത്തു പോയി കഴിക്കാനും ഇഷ്ടാണ്. കഴി ക്കാറുണ്ട് ഒയിവ് സമയങ്ങളിലൊക്കെ ഞങ്ങള്. ഉം പിള്ളേരൊത്ത് പോവാറുണ്ട്.
ആഹ്.
ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പോവും. അല്ലാത്തപ്പോക്കെ വീട്ടിലെ ഫുഡ് തന്നെ.
ആഹ്, ആഹ്.
രസാ ണ് പൊറത്ത് പോകുമ്പോ പിന്നെ ഫുഡും. എല്ലാർക്കും കൂടി ആകുമ്പ നല്ല പൈസേം വരും. ഫുഡൊക്കെ രസ്സാണ്. കൂടുതൽ പേരുണ്ടല്ലേ ഞങ്ങള് നാല് കുട്ടികളും ഹസ്ബന്റും ഞാനുല്ലേ.
ആഹ്.
പിന്നെ എല്ലാരും കൂടെക്കെ പോകും രസ്സായിട്ട്ന്നെ പോകും. വണ്ടിണ്ട് ഹസ്ബന്റിന് വണ്ടീണ്ട് അപ്പൊ അതിനാത്തന്നെ ഞങ്ങള് പോകും. അങ്ങനെക്ക പോവും. പിന്നെ പിള്ളേര് ഇഞ്ഞിപ്പ വൈകുന്നേരം ആയാല് വീട്ടിലെത്തും. പിന്ന വൈകുന്നേരം വന്ന് കഴിഞ്ഞാ പിന്നെ അവര്. ആഹ് പാത്രം കഴ്ക അങ്ങനത്തെക്ക പരിപാടിണ്ടാവും ചായ കൊടുക്ക. ക്ലീനിങ് പരിപാടി പിന്നെ.
ആഹ്.
കൊറച്ച് കഴിഞ്ഞ പഠിപ്പിക്കാൻ ടൈം ആയില്ലേ. പിന്നെ വായന എഴുത്ത് ഓരോരുത്തർക്ക് ഓരോ സംശയങ്ങള്. ഫോണും അവർക്ക് ആവശ്യം ഉണ്ടാവും. അങ്ങനെക്കെ. പിന്നെന്നാ എന്നാ പിന്നെ വിളിക്കാം ഓക്കെ ശരി, ആഹ് ഓക്കെ.